ആഹ്
ആഹ് അത്കുഴപ്പല്ല എ എന്തടി കൊഴപ്പൊന്നും ഇല്ല അങ്ങനെ പോണു അ അന്റെ കാ ഞങ്ങ ഞാനി പെണ്ണിനോട് പറിം അന്റെ കാര്യലോച്ബോ നമ്മക്ക് ഭാഗ്യല്ലേ ന്ന് പറിം ഞങ്ങളെ ഇമ്മ ബ യ്ക്കണമാരിയെക്കെ നടക്കും മീൻ നന്നാക്കി തരും കൂട്ടാന് എന്തങ്കിലും ഒക്കെ ഇണ്ട ച്ചെ നുറുക്കി തരും ഒക്കെ ചെയ്യു
ആഹ് ആഹ്
ഇത്പ്പോ അങ്ങട്ട് നോക്കി കൊടുക്കേണ്ട കോലം ചെറിയകു കുട്ടീന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറ്ഞ്ഞോണ്ടിരിക്കേന്നു
അയി ശരി അപ്പൊ ങ്ങള് ഇന്നെ കുറ്റാം പറഞ്ഞ് ഇരിക്കെയ്രുന്നു ല്ലേ
ആഹ് അന്റെ കൂട്ടം പറഞ്ഞ് കുത്തിരിക്കെയ്രുന്നു അപ്പളാണ് പ്പൊ വിള്ച്ചേ പിന്നെ എന്തൊക്കെ അന്ക്ക് സ്കൂൾക്ക് പോകാല്ല കു
പിന്നെ എന്താ അങ്ങനെ പോവണ്ട് ആണ്ടേ രണ്ടാള് പോയി
ആഹ് ആഹ് ആഹ് ആഹ് ചെറ്താണ് പോ ആ വീട്ടില് ല്ലേ
ഉം
ഇല്ലെയ് രാവിലത്തെ അങ്ങനെ കഴിഞ്ഞ്നിന്നതാ ഇമ്മ അവിടുന്ന് അങ്ങനെ പുറു പുറുക്ക്ണ് ണ്ട്
ആഹ് നേരം വെളുത്ത ഫോണ് തന്നെ റ്ഞ്ഞ്ട്ട്ല്ലേ
ആഹ്
രാ
പിന്നെന്താ ഞാൻ കേട്ട് ഞാൻ കേക്ക്ണില്ലാര് തീട്ട് ഈ ജനലിന്റെടുത്ത് ആഹ് പണിയെന്നര് ങ്ങീട്ട് വിളിക്കല് ണ്ടാവൂല്ല
ഞാൻ കേക്കായിട്ടാണ്നര്തീട്ടെയ് ജനലിന്റെട്തനൊന്ന് പർണു പോയി
അയ്ശേരി
അവ്ട്ന്ന് കൊറേനേരായി പറീണു പിന്നിപ്പത് നിർത്ണില്ല വർത്താനം അപ്പൊ പ്പിന്നബടെ വന്ന് ഗാണ്ടിണ്ട് പർനു പോണു.
ആഹ്
പിന്നെ എന്താണ് ഏഹ് ഇങ്ങളെകുട്ബത്തിൽ പെന്ന കല്യാണണ്ട്ന്നൊക്കെ പർനെട്ട്.
ആഹ് കല്യാണണ്ടേയ് മുത്താപ്പാന്റുട്ടീന്റെയ്. ഇല്ലയ് അസ്ർകലൊന്നും കയ്ൻട്ടില്ല ഇനി ആഷ് ഞാറാഴ്ച ഇണ്ടാവ്ടെ ഞങ്ങള് ഫാമിലീക്കെയ്.
ഫാമിലിആണ്ല്ലേ
മ് ഇഹ് ആഹ് ഇനി കുട്ടെക്ക് സ്കൂളിലിസം സ്കൂൾലാത്തീസം പോവാര്ത്തീട്ടേ ആഹ്
അപ്പ നാനും ഫാമലിക്ക് വന്നാലോന്ന് വി ചാരിക്ക്ന്ന് നല്ല
അഹ് നല്ലക ആഹ് നല്ലകളക്ഷനാണേ ഉം
അതെ വെല കൊറവ്ണ്ടോ?
ഇന്റാങൾടെ കല്യ ആഹ് വെല വെലെക്കെണ്ട് എല്ലാട്ത്തുള്ള വെലെന്നെണ് കൊറവ്ന്നറയാനൊന്നുല്ല പശെ അമക്ന്ന് കല്യാണാവുബൊ കൊർച് കാണാൻ ഭംഗിയുള്ളത് കിട്ടണ്ടേ അതൊക്കെ അവിടുന്ന് കിട്ടും പിന്നെ ഡ്രസ്സ് കോഡൊക്കെ കൊറേ ഇണ്ടാവും കുറേ ഐറ്റങ്ങൾ ഇണ്ടാവും തിരഞ്ഞെടുക്കാ നമുക്ക് തെൻ്റ എങ്ങൾ ആഹ് ആഹ് ഇന്റെ ആങ്ങൾടെ കല്യാണത്തിനെ ഞങ്ങളവിടുന്ന് തന്നെയാ ഡ്രസ്സിട്ടേ ഉം എല്ലാതും റ്റേ അവിടെയാവുമ്പം ഉം
ഉം
ഞങ്ങളവിടന്ന് തന്നെയാ എടുക്കല് അപ്പ അവിടെ പോയി കണ്ട് അവിടുത്തെ പറ്റി നോക്കുമ്പ ഇപ്പ വേറെല്ല ഡ്രെസ്സ് കടയിലേക്ക് കേറിയാ ഒരു തൃപ്തി കിട്ടൂല
ആഹ് അവിടുത്തെ ആൾക്കാർടെ പെരുമാറ്റൊക്കെ എങ്ങനെ
ഉം കൊഴപ്പൊന്നുല്ലേ നല്ല സ്വഭാവാ ഉം എല്ലാ കാണിച്ച് ഉം ഏഹ് ഉം സിമ്പിളായതെ ഉം ഡെയ്ലി വെയറും ഒക്കെ പൊതു ഇനങ്ങൾക്കൊക്കെ എടുക്കാനൊക്കെ നല്ലതാണ്
അതെ ഉം എന്നോടിങ്ങനെ എവിടൊക്കെ പോയെടുക് ക്കെ പോവാന്നൊക്കെ വെച്ചെ അപ്പ ഞാനെ നമുക്ക് ഞാനൊന്നും ഇതുവരെ അങ്ങട്ടെ വന്നിട്ടിന്നില്ല നമുക്കിവിട അടുത്ത് ഉള്ളോടുത്തൊക്കെ പോവാന്നല്ലാതെ ഉം
പിന്നെ കുട്ടികൾത്തൊക്കെ നല്ല രസാ കാണാനെ കുട്ടികളെ ഡ്രസ്സൊക്കേ ഉം ഇപ്പൊ ഞാനിപ്പോ ഇപ്പൊ പെരുന്നാൾക്ക് ഞങ്ങൾടെ കല്യാണം കഴിഞ്ഞിട്ടഞ്ചാറു മാസായി അന്ന് മുതലെ പിന്നെ ഞാനവിടെക്കന്നെ പോക്ക് കുട്ടികൾക്ക് എടുക്കാനും ഒക്കേ കുട്ടികൾക്കും തന്നെ മനസ്സിക്ക് തൃപ്തിയായത് കിട്ട്
ആഹ് കുട്ടികളായിട്ടാണോ ആകെ മലക്ക നമ്മള് പിന്നെങ്ങനേലൊക്കൊന്നൊപ്പിച്ചിട്ട് പോരും
ആഹ് ഞമ്മള് പിന്നെ തെരയ്ണേന് മടിച്ചിട്ട്
ആഹ്
അത് മതിന്നരുതിയാണ്ട് ഇരിക്കും ഇതങ്ങനെ ല്ലേ കുട്ടിയേള് ഓല്ക്ക് പറ്റിയതങ്ങട് കിട്ടാതെ നിക്കൂല
ആയത് തെരയാതെ യിട്ട പോരാ
ആഹ് ഓല്ക്കാ ഇടലും ഊരലും തന്നെ രസല്ലേ
ആഹ് അതന്നെ
വെറൈറ്റി വെറൈറ്റിങ്ങനെ ഇടല്ലേ
അതെ
മ്മ് ന്നെന്താ ഇന്റെ ചെറുക്കനേയിട്ടാണ് വല്ല്യെ മുട്ട് വലിയോനേയിട്ട് മറ്റോലെയിട്ട് പിന്നിം കൊറെ പറഞൊപ്പിക്ക വന് കൊറച് കുറചൂടെ വലുതായതല്ലേ
ആഹ്
ഉം
അയ് ശരി എല്ലാരേയിട്ടും മുട്ടണ്ടേ അയിലിപ്പോ ചെറുപ്പോം വലുപ്പൊന്നുല്ല
മ്മ് മ്മ് പെണ്ണു പിന്നെന്തായാലും ഞാൻ പറഞ്ഞതങ്ങനെ കേക്കോള് അത് ഇടും
ആ ആൺകുട്ടികളെ അപേക്ഷിച്ചിട്ട് പെൺകുട്ടികളാണ് നമ്മളെ നമ്മള് പഠിച്ച നിക്കണത്
മറ്റേ ഓലാണ് കെരുതി ഓലെ സോ പ്പർ ബാഗിന്നൊക്കെ പറഞ്ഞണ്ട് വന്നാല സൂപ്പർ ബേഗി കിട്ടാതെ ഇന്നട്ട് പിന്നെവടെ ചെന്ന ഓലെ അര പാകാവോ ട്ടില്ലേ
ഓല് ഈ പൊറത്തെറങ്ങിയിട്ട് എന്താണോ ചെക്കന്മാര് പറയണത് അതാണോല്ക്ക് ട്രെൻഡ് അയിപ്പോ ഇബന്ക്ക് ചേര്ണതാണോ അല്ലാത്താണോന്നൊന്നുല്ല
ആ കടക്കാരും കൂടി ഒന്നണ്ട് കയറ്റിക്കൊടുത്താല് പിന്നെ പറയും വേണ്ട
ആ അതെ
മ്മ്
അതൊക്കെ തന്നെ ഡ്രസ്സ്ടുക്കാൻ പോയ ഒരു ദിവസത്തെ മെനക്കെടാ
ഒരു ദിവസത്തെ മനക്കടാ
ഉം ഞാനിവനെറ്റ് ഇക്ക് ആ രണ്ടാള്ണ്ടേയ് മൂ ന്റെ മൂത്തച്ഛന്റെ മകന്റെ കല്യാണകൂടിണ്ട്
ആ ആഹ്
ഇവനേറ്റ് പോവുമ്പോ ഇക്ക് ഉമ്മാടെത്ത് ഒരാളെ ആക്കീട്ട് വേണം പോവാന്
ആഹ് ആ ഉമ്മ സ്ഥിരങ്ങളെടുത്തന്നെയ്ക്കാരല്ലേ ഇങ്ങളാ ചെറുത്
ആഹ് ഇതൊക്കെങ്ങള് മറന്ന ഞാതൊക്കെ അന്ന് വിളിച്ചപ്പോ പറഞ്ഞല്ലേ
ആഹ് ആ ഞാൻ പിന്നെന്തൊക്കെ
മ്മ് ചോറും കൂ ട്ടാനിന്നെന്താന്ന് ഉമ്മ മീൻ നന്നാക്കണ കാരണം കൊണ്ട് എന്നും മീൻ വേടിക്കേയ്ക്കാരല്ലേ
ആഹാ ആഹ് മീൻ വേടിച്ചാ പേടിയൊന്നുല്ല അതിന്റെ ഇത്കളൊക്കെ ഉമ്മ നോക്കിക്കോളും ഉം
ആഹ്
മീൻ നന്നാക്കണയിഷ്ടാ അഥവാ ഞങ്ങളായിട്ടെ നന്നാക്കിയാ ഉമ്മാക്ക് ഈറെണ് പിന്നെ ആരാ നന്നാക്കിയേ എന്ത്ന്നൊക്കെ പറഞാണ്ട് നേരം വിളുക്ക്‌ണെന്റെ മുന്നേ ഉമ്മ നേരം വെളുത്ത് നീച്ച ഒന്ന് ഖുർആനോതീട്ടുള്ളൂ അടുക്കളേക്ക് വര അപ്പൊതിന് ഞാൻ എന്തെങ്കിലൊക്കെ പായിലൊക്കാണ്ച്ചാ നമ്മുക്ക് എളുപ്പാണല്ലോ നന്നാക്കാന് അത് നന്നാക്കിയച്ചോണ്ട് ഏ നേരം വളക്കണിന്റെ മുന്നെ മീൻ പൊരിച്ചൊണ്ട് നന്നായി ചെയ്യൂ അപ്പൊ ഉമ്മാക്ക് നന്നാക്കാൻ കിട്ടായിട്ടാണേ ഉം നല്ലഷ്ടാ മീനൻ നന്ന മീൻ നന്നാക്കണ കാര്യം മാത്രം മീൻ നന്നാക്ക ഇറച്ചി നുറുക്ക അതൊക്കെ നല്ലിഷ്ടാ
മതീല്ലോ നമ്മള് ചെയ്യണേക്കൂടെ ഒന്ന് ഒരാള സെ അല്ലേ നമ്മൾ ചെയ്തേക്കൂ ചെയ്യണേക്കൂടെ എന്തേലൊന്ന് സഹായിച്ചാ നമ്മുക്കതൊരു വല്യ ആശ്വാസല്ലേ
ആഹ് ആഹ്
ഉം
ഇപ്പൊ ആരേലും എന്തേലും ഒന്ന് ചെയ്തുതന്നാതിച്ചിട്ടാ ഞാനും നടക്കണെ
ഉ ഒക്കെപാട് എത്തണ്ടല്ലേ മാപ്പിളക്കാക്കാനെ കൂട്ടിക്കളാ
ആഹ് എന്നാ പിന്നെ എരട്ടി പണിയേയ്ക്കാലോ
ഇവനാരേലൊന്ന് ഒഴിഞ്ഞു നോക്ക ക്കുണ്ടെങ്കിലും കുഴപ്പല്ലേ കാരണം കുട്ട്യോള് നേരം വെളുത്ത് പോയാ പിന്നെ ആരുല്ലല്ലോ
ഉം ഉം വല്യോല് നോക്കി തരുവോ
ഓഹ് വല്യോര് നോക്കിത്തരും പണിയെടുത്തരും ഒക്കെ ചെയ്യും പക്ഷെ ഓ സ്കൂളല്ലേ
ആഹ് ആഹ് ഒഴിവില്ലാലോല്ലേ
ഒഴിവില്ലല്ലോ
ഉം
അതൊക്കെ നടക്കൂ
ഉം
ഓലൊണ്ടെങ്കി പകുതി പണി ഒഴിവാ
ആഹ് ആഹ് ഇനിക്ക് പണി കൂടായ്യാ ഓല് വീട്ടിലുണ്ടെങ്കി
ഉം
അല്ല ഇതിനെ അങ്ങൻ അവര്ക്ക് അങ്ങൻത്തെ കൊഴപ്പൊന്നുല്ല കാരണം ഇവിടെ മോനന്നെ പറയും നമുക്കിന്ന് പത്ത് മണിയാകുമ്പോത്തിനും പണി കയ്ക്കണുമ്മ നമുക്ക് വേഗം പണിയെട്ക്കാന്നൊക്കെ
തന്നെ
ആഹ്
ഏഹ് അത് നന്നായി അതുകൊണ്ടണക്ക്
ആഹ് സ്കൂളില്ലാത്തപ്പോ ചെറ ചെറുകിട ആശ്വാസം ഉണ്ടാകും
ഉം ഉം ഒന്നൂല്ലേ അവന്റെ അമ്മമേനെ നോക്കിയാ തന്നെ കാര്യായില്ലേ
ആഹ് അതെ
ടി എന്നിട്ട് എന്താ പാത്രം വെച്ചൊടുക്കൊക്കെ വേണ്ടേരും ഉമ്മാക്ക് തീരെ എണീച്ചായ്ക്കൂലേ
ഇല്ലേ രാവിലെ പിടിച്ചിട്ടൊന്ന് ബാത്റൂമ്ക്ക് കൊണ്ടോവും എന്നിട്ട് കുളിപ്പിച്ചോക്കും അപ്പൊ രാവിലത്തെ ബാത്ത്റൂം പോക്കൊക്കെ അങ്ങനെ കഴിയും
ഉം ഉം
അത് കഴിഞ്ഞിട്ട് ഉള്ള മൂത്രൊഴിക്കലൊക്കെ പാത്രം വെച്ചൊടുക്കാ നല്ല തടി യില്ലേ ആള് കണ്ടിട്ടില്ലേങ്ങള്
പറയോ ഉം ഉം ഉം അയന്നെ ഭാഗ്യാ ഈ പാമ്പേഴ്സും കെട്ടി കെട്ക്കണ
പാംമ്പേഴ്സ് കെട്ടൂട്ടോ രാത്രി കാരണം ആഹ് രാത്രി വിളിച്ചാ നമ്മളും ഒറങ്ങല്ലേ ഈ പകലത്തെ ഫുള്ള് അ ധ്വാനം കഴിഞ്ഞിട്ട് രാത്രി കെടന്ന് വിളിച്ചാ കേക്കൂല
ആഹ് ആഹ്
അപ്പൊ രാത്രി പാംമ്പേഴ്സ് കെട്ടി കൊടുക്കും അപ്പൊ അത് ഊരലും കുളിയും
ആഹ് എല്ലാം എല്ലാ രാവിലെയണ് കഴിച്ചുല്ലേ അയിന്റെടേൽ കൂടി മക്കൾക്ക് ഉം ചായ ഒണ്ടാക്കലും ഒക്കെ വേണ്ടേല്ലേ
ആഹ് ഒമ്പത് മണിക്കൊ ആകുമ്പോത്തിന് ഇമ്മാനെ പ്പിച്ച് കൊടുത്തു ഒരു മണിക്കൂർ മിനിമം കുളിപ്പിക്കാൻ വാണ്ട്യ
ആഹ് പിന്നെ കാണാൻ ആൾക്കാര് വെര്നേ അതും ഇടങ്ങേറല്ലേ
അതിപ്പോ കൊയപ്പല്ല ആറ് വർഷായില്ലേ എങ്ങനെക്കെ കടുക്ക്ണൂ ഇല്ല ഇപ്പൊ ഒരു ആറ് വർഷായിലെ ഇങ്ങനെ അപ്പൊ കാണാണ്ട ആൾക്കാര് ആറ്കൊല്ലായിട്ട് കണ്ടോണ്ടിരിക്കല്ലെ
ആഹ് ആഹ് പിന്നെ എന്താ അത് നല്ലൊരെടെങ്ങേറ ആളില്ലച്ചെങ്കില് ഏറ്റയനോടൊന്നും പറ വരുമ്പോന്നും മുണ്ടാൻ ഒരാളില്ലേച്ചാ ഉം
പിന്നെ പിന്നെ വെറുതെ നമ്മള് വിളിച്ചോണ്ടിരിക്കും ഇങ്ങട് വായോ ഇവിടെന്ന ഇരിക്ക എന്നക്കെ പറഞ്ഞ്ട്ടെ അങ്ങനെ
ആഹ്
ഞാന് എന്തായാലും നീ എന്തായാലും കഴിഞ്ഞിട്ട് ഒരു ദിവസം വായോ ഒന്ന് കാണാലോ മതി
കാണാലേോ വരണ്ട് അയിന് ഇവിടന്ന് പോരാന് ഇപ്പൊ ഒന്ന് പോകാന്നെര്തും ന്നിട്ട് പിന്നെ ങ്ങനെ പണി കഴിയുമ്പത്തിന് മൂന്ന് മണി ആയിട്ടുണ്ടാവും അപ്പൊ പിന്നെ എങ്ങിട്ടും പോവാൻ തോന്നൂല അപ്പൊ കൊറച്ചു നേരം കടന്നാൽ മതി നര്ത്തും
ആഹ് അതൊക്കെപടിണ്ട് ആഹ് ഈ ചെക്കൻ കുറുമ്പ് കണിക്കാനാ വിളിക്കണ്ടിട്ടോ
ആഹ് ആഹ് ആഹ് ഓക്കേ എന്നാ ആഹ് ശരി ഉം
അരേണ്ട കരയേണ്ട
എന്തടി കട്ടാക്കാൻ പറ്റാത്തെ